ആ കേക്കാവോ
ആ കേക്കാം കേക്കാം
ഹലോ കേക്ക ആ കേക്കാം കേക്കാം ഉം എന്തോണ്ട് സുഖയിട്ടിരിക്കുന്നോ
ആ സുഖവായി
ഉം സുഖയിട്ടിരി അവിടെയോ
ഇവിടേം സുഖയി
ഉം ആ കഴിച്ചു കഴിച്ചു ഹൗസ് വൈഫ് ആണോ ഹലോ ഹും ഹും ആ കുട്ടികളുണ്ടോ ആ ഞാൻ അതെ ഞാനതെ ആ ഹും ഹും എനിക്കു അതെ ആ എ സ്കൂളിൽ പോവുന്നാണോ ഒരാളെ ഉള്ളു
അല്ല ആ എനിക്കും ഒരാളേ ഉള്ളു സ്കൂളിൽ പോകുന്നെ അല്ല കുഞ്ഞ
ആ ഹ ഹാ ഹാ ആ അവൾക്ക് മൂന്ന് വയസ്സ്
മൂന്ന് വയസ് ഇവിടെ രണ്ട വയസ്സാകുന്നു ആ ശരി
ആ ഇന്ന് ഉറങ്ങുവാണോ കുഞ്ഞ് ആ ആ ആ ടൈമിനന്നേ ആ ഇവളെ ഞാനിപ്പോ പ്ലേ സ്കൂളിൽ വിടുവാണേ
പ്ലേ സ്കൂൾ ആ ആ അത് ശരി ആ അ പിന്നെ ഇന്നെന്തായിരുന്നു സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയെ ഹലോ
ഹലോ കേക്കാവോ ഹലോ കേക്കാവോ
ആ പ്രശ്നം ഉണ്ടന്ന് തോന്ന്ന്നല്ലേ
ഉം ആ ചെറുതായിട്ട് അല്ല എന്റെ വാപ്പ അപ്ഡേറ്റാ അഭ്യേട്ടൻ തിയേറ്റർന്ന് വന്ന് കെടപ്പുണ്ടായിരുന്നു
ആ ഹ ഹ ആ ന്ന ശരി ആ ഉണ്ട് ഉണ്ട്
ആ അത് അപ്ഡേറ്റ് ആയാലും റെഡി ആകൂലാ
ആ
ആ സ്പെഷ്യലായിട്ട് എന്താ
ലായിട്ടെന്താ ഇന്ന് മീൻകറി അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നല്ല സാദാരണ വെക്കുന്നോലെ വെച്ച്ട്ടൊള്ളു മീൻകറി ഉണ്ടായിരുന്നു പയറു തോരൻ പിന്നെ ചമ്മന്തി ഉം അതെ കഴിച്ചു ഉം അവിടെ എന്താര്ന്നു
ഇവിടെ ഇന്ന് സ്പെഷ്യലല്ലാ ആ മത്തിക്കറി കറിയൊയ്ച്ചേ
ആ ശരി ഉം പിന്നെന്താ വേറെന്തേലും ജോലി ചെയ്യുന്നുണ്ടോ
ഇല്ല ജോ വേറെ ജോലിയൊന്നും ചെയ്യ്ണില്ല
ആ എന്തെങ്കിലും സൈഡ് ബിസിനസായിട്ട് അങ്ങനെ വീട്ടിലെന്തെങ്കിലും
ആ റീസെല്ലിങ് ചെയ്യുന്നുണ്ടായിരുന്നേ
ആ
ആ ഈ ഡ്രസ്സൊക്കെ
ഡ്രസ്സൊക്കെ ആഹാ
ആ പക്ഷെ അത് വല്ലൃ ഗുണൊന്നുമല്ല എല്ലാരും ഇപ്പം മീഷോയും ഫ്ലിപ്കാർട്ടും അങ്ങനെ എല്ലാം ചെയ്യ്ണോണ്ടേ
ആ ഹ ഹാ
ലാഭം ഒന്നുല്ല പിന്നെ ഇടയ്ക്ക് വിട്ട്ന്നൊക്കെ ആൾക്കാര് ചോയ്ക്കുന്നുണ്ട്
ആ
ആ ഞാൻ ഓർത്ത് വെറുതെ വീട്ടിരിക്കിണേക്കാ നല്ലതല്ലേ എന്തെക്കിലൊക്കെ ചെയ്യാലോന്ന് ഓർ
ശരി
ആ ചെയ്ത് ഉം ഉം ആ ഓളെ ഇസ്റ്റാഗ്രാം വഴിയും വാട്സ
ആ ആ ആ
എന്തേലും സൈഡ് ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നോ?
സൈഡ് ബിസിനസ് ചെയ്യുന്നില്ല ഉടനെ ചെയ്യാൻ പ്ലാ ഇതുപോലെ തന്നെ ഡെസിന്റെ പരിപാടി ചെയ്യണന്ന് താല്പര്യപ്പെട്ടിരിക്കുവായി പി പിന്നെ പഠിക്കുന്നുണ്ട് തയ്യൽ പഠിച്ച പഠിക്കുക അപ്പം കുറേ കൂടെ കംപ്ലീറ്റ് അതോടെ കഴിഞ്ഞഞ് കഴിഞ്ഞിട്ട് ചെറിയ ഒരു ബിസിനസ്ന്ന് ഇടണോന്ന് പറഞ്ഞിരിക്കുക. സ്വന്തമായിട്ട് തയ്ച് കൊടുക്കാനായിട്ട് അ തുണി മെറ്റീരിയൽ എടുക്ക ആ മെറ്റീരിയൽ എടുത്തിട്ട് തയ്ച്ചു കൊടുക്കാനായിട്ട് ആ അപ്പം നൈറ്റി അങ്ങെ പഠിച്ചൊണ്ടിരിക്കുന്നത് ഇപ്പ ഞാൻ ചുരിദാർ തൈ പാന്റും ടോപ്പും തയ്ച്ച് പഠിച്ചു അ ് ബ്ലൗസും പിന്നെ ഇതും കൂടെ ഏ നൈറ്റിം കൂടെ തയ്ക്കാൻ വേണ്ടീട് പഠിക്ക ഫ്രോക്ക് നൈറ്റി തയ്ക്കും അപ്പ മൊത്തം കംപ്ലീറ്റ് ആക്കി് അതും കൂടെ ഒന്ന് തയ്ച്ച് പഠിച്ചിട്ട് ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണംന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നൈറ്റിഒക്കെ നമുക്ക് മെറ്റീരിയൽ എടുത്തിട്ട് തയ്ച്ചാ മതിയല്ലോ. അപ്പൊ നല്ല ഇതുള്ള മെറ്റീരിയൽ എടുക്കുന്ന പോയി എടുത്തിട്ടെ. തയ്ച്ച് കൊടുക്കണന്ന് വിചാരിക്കുന്നു മ്.
ആ വീട്ടിലിരുന്ന് തന്നെ.
ആ വീട്ടിലായിരുന്നു അപ്പം ഇപ്പൊ ഞാൻ അത്യാവശ്യം ചെറിയ തോതിലൊക്കെ തയ്ച്ചു കൊടുക്കുംന്ന് വെച്ചാൽ ചുരിദാർ ആർക്കും തയ്ച്ചു കൊടുത്തില്ല ഞൻ എനിക്ക് തന്നെ ചുരിദാറൊക്കെ തയ്ച്ചു. എനിക്ക് ചുരിദാറുംപാന്റൊക്കെ തയ്ച്ചു ഫ്രോക്ക് നൈറ്റി അങ്ങനെ ഒക്കെ തയിച്ചു ആ പിന്നെ അടുത്ത് ഒള്ളാർക്കൊക്കെ അല്ലാതെ ഷേപ്പ് ചെയ്യാനും കൈവെട്ടി കുറക്കാനും അങ്ങനത്തെൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അല്ലാത്ത സധനങ്ങളൊക്കെ അവർ മെത്ത അങ്ങനൊക്കെ തയ്ച്ചുടുക്കും.
ഉ ആ ഇപ്പൊ തയ്ക്കുന്നേ നൊക്കെ നല്ല ഫീസ ആണല്ലോ?
ഉം നല്ല ചാർജാ അപ്പം ഇവിടെ അവിടെ ബ്ലൗസ് ഒക്കെ തയ്ക്കാൻ എത്ര രൂ
ലൈനിങ് ഇല്ലാതെ മുന്നൂറ് അത് ലൈനിങ് വിത്ത് ആ നാന്നൂറോ നന്നൂറ്റി പത്രങ്ങണ്ടയി.
ഇത്ര ഇവിടെ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ബ്ലൗസി് ത അഞ്ഞൂറ്റമ്പത് രൂപ ഫ്രോക്ക് ഒക്കെ തയ്ക്കുന്നതിന് അറുന്നൂറ് രൂപഒക്കെ
ആണോ ആ ആ ഡിസൈൻ വെച്ചിട്ടോ അതോ
ഒന്നുമില്ലാതെ സാധാരണ പ്ലെയിൻ ആയിട്ട് തയ്ക്കുന്ന അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അല്ലാതെ തന്നെ നോർമൽ തയ്ക്കുന്നതി അത്ര ഇതൊക്കെ നോർമൽ ബ്ലൗസ് ഒക്കെ തയ്ക്കുന്നതിന് അഞ്ഞൂറ്റമ്പത് രൂപക്കാ അല്ല ലൈനിങ് ലൈനി ങ്ങുണ്ട്. ആഹ പക്ഷെ എന്നാലും ഭയങ്കര ചാർജായിട്ട് തോന്നുന്നു നേരത്തെ അത്ര ഇല്ലായിരുന്നല്ലോ? ഇ പെട്ടെന്ന് ഇരുന്നൂറ്റമ്പത് മുന്നൂറൊക്കെ കിടന്ന് പെട്ടെന്നാണ് ഇവിടൊക്കെ ഭയങ്കര ആ ഞങ്ങള് ടൗണും കൂടെ ഒരു ഏരിയയില അപ്പഴത്തേക്കിന് കുറച്ചും കൂടെ നല്ല ഇതാവും പിന്നെ നമ്മുടെ വീടി അടുത്ത്ന്ന് വെച്ച ഇതുപോലെ തയ്ക്കുന്ന ഇതൊന്നും ഇല്ല. തയ്യൽ വീടിന് വീടിനടുത്തെങ്ങും തയ്ക്കുന്നവരോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമുക്കൊരു ചാൻസ് ഉണ്ട്. ആ ഇവിടെള്ളവരെ അവിടെള്ളവരെല്ലാം ആ എല്ലാര ടൗണിലൊക്കെ പോയിട്ട് തയ്ക്കുന്നക്ക അ അപ്പം കുറച്ച് നല്ല ചാർജ് ആവുകയും ചെയ്യും അപ്പ നമ്മളടുത് വരുമ്പോ കൊറച്ച് കൊടുത്താലും നമുക്ക് ഇതാവല്ലോ അപ്പ ഞാൻ അയിന് വേണ്ടി വന്നപ്പം വീട്ടിൽ വ ഇവിടെ കല്യാണം കഴിച്ച് വന്ന കഴിഞ്ഞപ്പോ ഇവിടെ ഒന്നും കഴിക്കാനോ ഭയങ്കര ബുദ്ധിമുട്ട് ബ്യൂട്ടീഷന്മാരൊന്നുംല്ല അങ്ങനെക്കെ എന്നുവെച്ച് നമ്മള് എന്നും പോയി ബ്യൂട്ടീഷ്യൻ ചെയ്യുന്നല്ല ഉദേശിച്ചേ നമ്മള് ചുറ്റുവട്ടത്തെങ്ങും ഇല്ല നമ്മള് കൂടുതലൊന്നും കൂടുതലൊന്നും ചെയതില്ലെകിലും നമ്മൾ ത്രെഡിങ് ത്രഡ് ഒക്കെ ചെയ്യും അപ്പോ അങ്ങനെയൊന്നും ഇല്ല എന്നിട്ട് നമ്മള് കൊറച്ച് പോണം ഓ അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഇത് പഠിച്ച് സക്സസ് ആവുകവാണെങ്കിൽ അടുത്ത കൂടെ പോണം ണ്ടിരിക്കുന്നു പിന്നെ കുഞ്ഞിനെ കൊണ്ട് നമുക്ക് ഉം ആഗ്രഹങ്ങളാണ് മ ആഗ്രഹങ്ങളാണ് പിന്നെ തയ്ക്കാൻ പോന്നതിന് ഞാൻ കൊറെ ബുദ്ധിമുട്ടി അന്ന് വെച്ചാൽ കുഞ്ഞു ആയതുകൊണ്ട് അതിനെ ഇട്ടിട്ട് പോവാൻ പാട അപ്പൊ ഡെയിലി ഒന്നും എനിക്ക് പോവാൻ പറ്റത്തില്ല അപ്പൊ ചേട്ടന ഞായറാഴ്ച ദിവസം മാത്രം വീട്ടിൽക്കണം അപ്പൊ ചേട്ടൻ കുഞ്ഞിനെ നോക്കുന്ന സമയത്താണ് ഞാൻ ഞായറാഴ്ച ദിവസമാണ് ഞാന് ക്ലാസ്സിന് പോന്നത് അപ്പൊ എനിക്ക് അത്യാവശ്യം നേരത്തെ കൊറച്ച് തയ്ക്കാനൊക്കെ അറിയാവുന്ന കൊണ്ട് അതായത് വീട്ടിൽ നേരത്തെ മെഷീൻണ്ടെങ്കിൽ ഔട്ടി പഠിച്ച കൊണ്ട് വെട്ടാനൊന്നും അറിയത്തില്ല ബാക്കി തയ്ക്കാനൊക്കെ അറിയാം അതുകൊണ്ട് കുറച്ച് രണ്ട് ഒരു ഏഴെട്ട് ക്ലാസ് ആയപ്പോഴത്തേക്കന് ഞാൻ ഈ ടോപ്പ് പാന്റും ന് തയ്ക്കാനായിട്ട് പഠിച്ചു
ഉം ഉം ഉം
അപ്പോ അവര് പറഞ്ഞു കൊറച്ചും കൂടെ ഫാസ്റ്റായിട്ട് കുറച്ചും കൂടി സമയ എടുത്തു ഫുൾ സമയം ഇരിക്കുവാണേ ഞാൻ രാവിലോട്ട് ഉച്ചവരെ പോവാറൊള്ളു ഫുൾ സമയംയിരിക്കുവാണെ കുറച്ചുകൂടി ഫാസ്റ്റിൽ പഠിച്ചെടുക്കാം എന്ന് പറഞ്ഞു അപ്പോ സ്വന്തയിട്ട് ചെയ്യാന്ന് പറഞ്ഞു
ഉം ഉം അന്നേരം അടുത്തന്നെയാണോ ക്ലാസ്സൊക്കെ അപ്പോ
കുറച്ച് പോണം കുറച്ച് പോണം ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ പോണം ബസിന് പോണം
ആഹ ഹസ്ബൻഡ് സപ്പോർട്ടാണല്ലോപ്പൊ വല്യ കൊഴപ്പില്ലല്ലോ
ആഹ പുള്ളിക്ക് അതിലു ഭയങ്കര സപ്പോട്ടാ കൊഴപ്പമില്ല കുഞ്ഞിനെ നോയിക്കോളും നമ്മള് അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞാൽ ചെയ്തു തരും
ഉം ഉം അത് നല്ലതല്ലേ നമ്മുക്ക് കുഞ്ഞിനിച്ചിരി വളർന്ന പ്ലേ ളിൽ പോയാലും നമുക്ക് സ്വന്തയിട്ട്
ആഹ അതാ നമ്മള എന്താ പറയാ നേരത്തെ നേരത്തെ നമ്മൾ എന്തെലും ജോലിയൊക്കെ ചെയ്തുകൊണ്ട് ക്ക് വീട്ടിൽ കറിയിരിക്കുമ്പോ വല്ലാത്തരു ബുദ്ധിമുട്ട പൈസ നമുക്ക് സ്വന്തമായിട്ട് വേണം എന്നുള്ളരു സ്വന്തമായിട്ട് നമ്മളൊരു അങ്ങനെ അതൊരു പ്രശ്നമാണ് നേരത്തെ കയ്യിൽ അങ്ങനെ നമ്മൾ സ്വന്തമായി നമ്മളൊരവശ്യത്തി ഇനി ചേട്ടനോട്‌ തെരത്തില്ലെന്നല്ല ചോദിക്കുമ്പൊ നമ്മ അത് ഇപ്പൊ നമുക്ക് സ്വന്തായിട്ട് ചെയ്യണം ചെയ്യണംന്നൊരിത് അപ്പ നമ്മള് ഈ കുഞ്ഞായി കഴിഞ്ഞ് നമുക്ക് ഒന്നുംഒന്നും പറ്റാത്ത നമ്മളെല്ലാ പ്പൊ വേറൊരു ഓപ്ഷനില്ലല്ലോ അവർക്ക് അപ്പോ ആ സമയ അപ്പൊ ആ അയ്‌ ഏങ്ങും പോകാതെ പോകാനാണെങ്കിൽ ഒത്തിരി ഓപ്ഷൻ ഒണ്ട് ജോലിക്ക് പക്ഷെ നമുക്കത് സാധിക്കാത നമ്മുടെ സാഹചര്യ ഇത് സാധിക്കാതെ വന്നോണ്ട് വീട്ടി തന്നെ ഇരുന്ന് എന്തേലും ഇതിന് ചെയ്യാൻ ഇനി തൊടർന്നാണെങ്കിലും കുഞ്ഞിനെ കൊണ്ട് ഇട്ടിട്ട് പോവാൻ വയ്യാത്തോണ്ട് തുടർന്ന് അവിടത്തെ വീട്ടിതന്നെ ഇരുന്നെന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങില ഇതേ പോലെ ക്ഷെ എനിക്ക് ഭയങ്കര ടി ഇഷ്ടപ്പെട്ട് തയ്ക്കാൻ പോന്ന് ഭയങ്കര ഇഷ്
ഉം ഉം ഉം ഉം ആ അപ്പൊ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോ ഇച്ചിരികൂടെ നന്നായി
കൊറച്ചും കയ്ഞ്ഞടാ ഞാം പിന്നെ പെട്ടെന്ന് വന്ന് പോയിട്ട് വന്നിട്ട് പിന്നെ ആ എല്ലാം വൈകിട്ടൊക്കെ ആണെങ്കിലും ചേട്ടപ്പ കുഞ്ഞിനെ നെ നോക്കി സഹായിക്കും അപ്പൊ വൈകിട്ട് വന്നിരുന്നു ഉ തയ്ച്ചു നോക്കുകയും രാത്രിയിലാണലൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ചേട്ടനും കൂട്ടത്തീര്ന്ന് ഹെൽ
ആ ഉ ഹും ആ അത് നല്ലതാ ആ അയിന്റെ കൂടെ ഒരു ഉം ബ്യൂട്ടീഷ്യൻ കോഴ്സ് പോയി പഠി ക്ക്‌ നല്ലതാല്ലോ പിന്നെ
ആ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കണമെന്നുണ്ട് പക്ഷെ അതൊക്കെയിന് ഹ് അന്വേഷി നിപ്പൊത് ദിവസവും പോയി വരണോന്നൊക്ക പറയത്
ഫീസൊക്കെ എത്രയാ വരുന്നെ?
പ്പ രണ്ടായിരം രൂപയാവുന്നേ അപ്പൊ ഞാൻ ഡെയിലി പോവാത്തോണ്ട് ഇഞ്ച് രണ്ടു മാസം കൂടുമ്പഴ ഞാന് കൊടുക്കുന്നെ പൈസ കൊടുക്കുന്നെ
ഉം ഹ് ഹ് ആഹ്
ക്ലാസ് പോകാതിരിക്കുന്ന് പഠിക്കുന്ന അനുസരിച്ച് ആണോ ചെലർക്കൊക്കെ ഉ ഒട്ടും അറിയാതെ വരുന്നവരെ കൊറച്ചും കൂടെ അവര് ഒ കുത്തിരി സമയത്തായി ചവിട്ടി പഠിക്കാനൊക്ക ഒത്തിരി സമയം എടുക്കലൊ പ്പ ഒരു കുറചു അറിയാവുന്നുണ്ടെങ്കി കൊഴപ്പല്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അ ഒര് അത്രയും ഫീസ് മാ ടല കൊറേശെ കൊറേശ്ശെ കൊടുത്താ മതി ഒരുമിച്ച് കൊടുക്കണ നിർബന്ധോ
ആഹ് ആഹ് ബ്വീട്ടീഷ്യൻ കോഴ്സും അവിടെ തന്നെപ്പടിപ്പിക്കുണ്ടോ പ്പ
ഇല്ല ല്യ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഇതിപ്പൊ രു കടയാ ഒര് തയ്യൽ കടയും അല്ലാതെ എല്ലാം കൂടെ ലേഡീസ് ഐറ്റംസ് ബേക്കറീസ് എല്ലാം ഒള്ളൊരു ഒറ്റ കടയാ അപ്പങ്ങനെ കടക്കാത്താ പഠിക്കുന്നെ ഉം നോക്കണം ഇത് കഴിഞ്ഞിട്ടേ ഒള്ളൂ ഇത് സക്സസ് ആവുന്നുണ്ടെങ്കിലേ ഒള്ള് എന്നാ പണിയൊക്കെ നടക്കട്ടെ ആഹ് ശരി